ഹലോ ആഹ്
ആഹ് എന്തൊക്കെണ്ട് വിശേഷം ഉം ആഹ് ഇന്ന് മഴയെല്ലാം ഉണ്ടായിരുന്നാ
ചെറിയ രീതിക്ക് ഒരു മഴ പെയ്ത് മഴ പെയ്തു എന്നൊന്നും പറയാൻ പറ്റി റ്റില്ല ഇങ്ങനെ പൊടിച്ചുന്ന് പറയാം
ആഹ് എന്താ നല്ല രീതിക്ക് പെയ്ത്
എന്തായിരുന്നു പരിപാടി
ആഹ് പരിപാടി ഞാൻ ഒരു സിനിമക്ക് പോയിരുന്നു
ഏത് സിനിമ
ആഹ് വാഴാ ടു അതിപ്പോ ഒ ടി ടി റിലീസ് ആാ. യി എന്നാലും എന്റെ കൂട്ടുകാരെല്ലാരും കൂടെ പോയ പ്പൊ ഞാനും കൂടെ പോയിരുന്നു
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല സിനിമായിരുന്നില്ലേ
ആഹ് നല്ല സിനിമയാണ് ഫസ്റ്റ് ഹാഫ് വലിയ കൊഴപ്പൊല്ല സെക്കൻഡ് ഹാഫ് ആണ് നല്ലത്
ആഹ് പക്ഷെ ഫസ്റ്റ് നമുക്ക് ന്താണ് ഒത്തിരി കോമഡി എ് ചിരിക്കാനായിട്ട് ഒരുപാടുണ്ട്
ആഹ് കോമഡി ആയിട്ടുള്ള കാര്യങ്ങള് പിന്നെ സെക്കൻഡ് പാർട്ട് ആവുമ്പോ ഇമോഷ നല്ലേ കണ്ടായിരുന്നോ ആ സിനിമ
കണ്ടായിരുന്നു നല്ല സിനിമയായിരുന്നു എന്തോ കരച്ചില് വന്നു ഏ ആദ്യ സഹോദരങ്ങളോടൊക്കെ ഒരു വല്ലാത്തൊരു സ്നേഹം തോന്നി ആ ഒരിതില്
ആഹ് അത് തന്നെ ആ തിയേറ്ററിൽ പോയി തന്നെ കണ്ടതല്ലേ
ആഹ് തിയ്യറ്ററിൽ പോയി കണ്ടതാ
ആഹ്
വേറെഎന്താ ന്നെ ശരിക്കും ഈ പറയും പോലെ എന്താണ് അല്ല നമ്മളും ഒക്കെ ഇതുപോലെയുള്ള ഓരോ അനുഭവങ്ങള് നമ്മുക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മളത് എ് സ് സ്‌റ്റോറി ആക്കുകയാണെങ്കിലല്ലെ എ് ആ ഒരുരിത് വരത്തുള്ളൂ
ആഹ് ചെലതൊക്കെ നമ്മളു ആയിട്ട് ആഹ് കണക്ടീയ്യാൻ പറ്റും നമ്മളാണെന്ന് ചെലവരൊക്കെ തോന്നിപ്പോ ചെല ക്യാര
എന്താ അ ആഹ് അഹ് പക്ഷെ നമ്മളും ഇതുപോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് ചെറിയ ചെറിയ കുരുത്തക്കേടൊക്കെ നമ്മളു കാണിച്ചിട്ടുള്ളല്ലേ
ഉം പിന്നെ മി പരസ്പരം മിണ്ടാതിരിക്കും സഹോദരങ്ങളൾതമ്മില് ഉം
പക്ഷേ സ് അത് ശരിക്കും വേഷമായിട്ടോ ആ ഒരു സീന് അപ്പം നമ്മള് നമ്മളുടെ എന്താണ് സഹോദരങ്ങളെയൊക്കെ ഓർത്തുപോയി
ആഹ് പെട്ടെന്ന് നമ്മള് ഓർത്തു പോയി പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞേന് ശേഷം പണ്ടത്തെ പോലെ ഒരുമിച്ച് നി ക്കാനും പറ്റൂല ആഹ് അവിടെ എത്ര പേരാണ് നിങ്ങള്
ഞങ്ങള് മൂന്ന് പേരാണ് ഞങ്ങള് മൂന്നും പെൺ പിള്ളേരാണ് പ ക്ഷെ ഞങ്ങളിതുപോലെ പരസ്പരം അടി കൂടും ബഹളം വയ്ക്കും കൊറച്ച് സമയം കഴിയുമ്പം എന്താണ് മ്ച് അ ഉം ബഹളൊക്കെ വെച്ച് ഭയങ്കര അടി ഉണ്ടാക്കി സാധനങ്ങളൊക്കെ നശി പ്പിക്കൊക്കെ ചെയ്യും അപ്പൊ ഉമ്മ പറയും ഇനി നീയൊക്കെ മിണ്ടുന്നത് ഞാൻ കണ്ടാ എന്ന് പറഞ്ഞ് വഴ ക്കൊറയും ഇച്ചിരി കഴിയുമ്പം ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ചിരിക്കും ഒരുമി ചിരുന്ന് വീണ്ടും കളി പറയും വീണ്ടും മാ വഴക്കുണ്ടാക്കും അങ്ങനെയൊക്കെ എപ്പോഴും മച് എപ്പോഴും അത് തന്നെ അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മള് മൂന്ന് പേരും കൂടെ ഒരുമിച്ച് എന്തെങ്കിലും ഒരു കാര്യത്തിന് വഴക്കുണ്ടാക്കാതെ വീട്ടിന്നുമ്മാടെ വ വായിരിക്കുന്ന വഴക്ക് കേക്കാതെ എന്തായാലും ഞങ്ങള് തിരിച്ച് വരത്തില്ല അത് ഒറപ്പാണ്
ആഹ് ഇവിടെം അങ്ങനെന്നെ നമ്മള് കല്യാണം കഴിഞ്ഞെങ്കിലും ഇപ്പഴും പഴയതുപോലെ വഴക്ക് കൂടും ഇന്നാലും പിന്നെ അങ്ങ് മിണ്ടും. മുമ്പൊക്കെ ഭയങ്കരമായി പിണക്കമായിരുന്നു ഇപ്പ അങ്ങനെ പിണങ്ങൂല. എന്താന്ന് വെച്ചാ നമ്മള് അന്ന് ഒരുമിച്ച്. ചലേ ഇപ്പഴും നിൽക്ക്ണെ പക്ഷെ ഇപ്പ അങ്ങനെ നിക്കാനുള്ള സമയം വല്ല എപ്പോഴും എപ്പോഴെങ്കിലും കിട്ടും. ആ മൂന്നാ ളെം കല്യാണം കഴിഞ്ഞായിര്ന്ന്.
ആഹ് മൂന്ന് പേരും കല്യാണം കഴിഞ്ഞ മൂന്നരെ. ഞങ്ങൾ ഇപ്പളും വഴക്കുണ്ടാക്കുമെങ്കിലും എന്താണ് മിനിറ്റ് കൾക്ക്. ഏ നീണ്ട് നിൽക്കുന്ന വഴക്കെ കാണത്തുള്ളു ഇച്ചിരി കഴിയുമ്പോ ഞങ്ങൾ അങ് ഒരുമിക്കും. ആഹ ഈ വാഴാ ത്രീയുടെ മെ ഫീമെയിൽ വെർഷൻ ഉണ്ടെന്ന് വാഴ. ത്രീ ഫീമെയിൽ വെർഷനാന്ന് പറയുന്നത് കേട്ട് ശരിക്കും അത് വരണം. അത് വരണം കാരണവേ ഓരോരുത്തർ പറയുന്നില്ലേ എന്ന് പറ സ്ത്രീകൾ അവരെന്തോ? ചെയ്യുന്നു എന്നാ ചോദിക്കുന്നെ പക്ഷേ.
അതനെ സ്ത്രീകളെ കഥയാണെങ്കിൽ അത് എട്ട് നിലയിൽ പൊട്ടുന്ന് പറഞ് ഇൻസ്റ്റഗ്രാമിൽ കിടക്കണ ഞാൻ കണ്ട്.
ശരിക്കും അല്ല ശെരി നമ്മളല്ലേ ഏറ്റവും കൂടുതൽ എന്താണ് വിഷമങ്ങൾ നമ്മളല്ലേ. അനുഭവിച്ചിട്ടുള്ളത്.
സ്ത്രീകൾക്കുള്ള പോലെ വിഷമങ്ങൾ പിന്നെ ഇല്ല നമുക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ട്. ണ്ട് പക്ഷെ അത് പുറത്ത് അങ്ങനെ ഒരു സിനിമയിലൂടെങ്കിലും അറിയണം.
അറിയണം കാരണന്ന് വെച്ചാ നമ്മള് ഒന്ന് പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആ ഇനി ഇനി അങ്ങനെ ചെയ്യരുത് ഇനി അങ്ങനെ പോവരുത് ഇനി അവിടെ പോവരുത് ഇനി അത് ചെയ്യരുത്. ഇനി ഇത് ചെയ്യരുത്. എന്നും പറ ഞ്ഞ് എന്താണ് നമ്മുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് കഴിക്ക. ഒരു ഡ്രസ്സ് ഇടാനോ ഒക്കെ നമുക്ക് പറ്റോ അയ്യോ ഉറച്ച് വാ വെക്കാൻ പറ്റുവോ?
അത് അത് അത് തന്നെ.
ഒന്ന് ഉറച്ച് നമുക്ക് ഒന്ന് പൊട്ടിച്ചിരിച്ചാ ചോദിക്കും ഈ പെൺ കൊച്ച് അങ്ങനെ ചെയ്യരുത്.
ആഹ പെമ്പിള്ളേർ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല ഇത്ര മണിക്ക് വീട്ടിൽ. കേറണം മ്മ അപ്പോഴൊക്കെ ഞാൻ ഒന്ന് ആഗ്രഹിച്ചു. ണ്ട് കേട്ടോ ഒരാണായിട്ട് ജനിച്ചെങ്കിൽ ആ നമ്മക്ക് രാത്രിയും ട്ടി വന്നാ മതി ആഹ്
ആഹ് പക്ഷെ നമ്മക്ക് ആഹ് രാത് ഒരാറ് മണിക്ക് ആഹ് സ്കൂള് വിട്ട് അരമണിക്കൂറിനകത്തിട്ട് വീട്ടിലെത്തില്ലെങ്കി എവിടെയെല്ലാം വിളിക്കോന്നറിയോ എവിടെ പോയെന്നറിയാൻ വയ്യാ എവിടെ പോയെന്നറിയാൻവയ്യാ എന്നും പറഞ്ഞ് നമ്മുക്ക് ശരി ക്കും ആഹ് ഒരു ഫ്രീഡം നമുക്ക് കിട്ടീട്ടേയില്ല പിന്നെ കല്യാണം കഴിഞ്ഞാലെന്തുവാ അതിനേക്കാളും വല്യൊരു ഇതാണ്
ഓഹ് അനുവാദം ചോദി
ആഹ് അത് തന്നാ ഇഇത് വീട്ടുകാരോട് മാത്രം ചോദിച്ചാ മതിയെങ്കി ഇത് ഭർത്താവിന്റെ വീട്ട്കാർടെ കുടുംബക്കാരോട് മൊത്തോം ചോദിക്കണം
ആഹ് ഭർത്താവ് നമ്മളാണെങ്കി കൊഴപ്പവില്ല നമ്മക്ക് പെണങ്ങിയാലും ഏതായാലും നമ്മള് പിന്നീടങ്ങ് മിണ്ടും പക്ഷെ അവരെ വീട്ടുകാരോടമ്മക്കൊര് മയത്തിനേ പോവാൻ പറ്റ്വൊള്ളു
ആഹ് നമുക്ക് നമ്മുടെ ഇഷ് ങ്ങളെല്ലാം നമ്മള് നമ്മടെ വീട്ടി വെച്ചിട്ടാണ് വെര്ന്നത് എല്ലാ ഏതോ ഒരു സിനിമയ്ലെ പറയും പോലെ എന്താണ് ആഹ് കല്യാണം ഒറപ്പിക്കുന്നവരെ വീ ട്ട്കാര്ടെ ഇഷ്ടത്തിനും കല്യാണം ഒറപ്പി കല്യാണം ഒറപ്പിച്ചതിന് ശേഷം ഭർത്താവിന്റിഷ്ടത്തിനും ജീവിക്കും എന്ന് പറയുമ്പോലാണ്
ആഹ് ഓരോപ്പം കാലഘട്ടം വരുന്തോറും ഓരോരുത്തരെ ഇഷ്ടത്തിനുസരിച്ച് ജീവിക്കണ്
ജീവിക്കണം
ആഹ്
ആഹ് ഇതാ ഏതോ ഒര്തിനാത്ത് അഹ് യൂട്യൂബിനാത്തക്കെയാണന്ന് തോന്നുന്നു കല്യാണത്തിന് നുമ്പ് അന്യ വീട്ടിൽ പോയി താമസിക്കേണ്ട പെണ്ണാ കല്യാണം കഴിഞ്ഞേന് ശേഷം അന്യ വീട്ടില് നിന്ന് വന്ന പെണ്ണാ അങ്ങനെ ശെരിക്കും അത് സത്യവല്ലേടെ നമ്മുക്ക് സ്വന്തമായിട്ടൊരു വീടൊ ണ്ടോ നമ്മക്ക് വീടില്ലാ
അതന്നെ അതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികള് മിക്കുള്ളവരും കല്ല്യാണം കഴിക്കാൻ മടിക്കണത്
ആഹ്
ആഹ് ഇപ്പോഴേ മിക്കൊള്ളവരും അങ്ങനെയാണ് അവർക്ക് വിവാഹം വേണ്ട നമ്മള കാലഘട്ട ത്തീ പതിനെട്ടായ പിന്നെ എല്ലാരെ അങ്ങ് കെട്ട് കല്യാണം കഴിച്ച് വിട്വാണ് പക്ഷെ ഇപ്പോഴൊള്ള പെൺ കൊച്ചുങ്ങള് മുപ്പത് വയസ്സടുപ്പിച്ചാണ് പിന്നെ കല്യാണം വേണ്ടാത്തവര്ണ്ട്
ആതേ അല്ല ഇപ്പം പെമ്പിള്ളാരെല്ലാം വേണ്ടന്നാ പറയ്ന്നെ ശെരിക്കും അതാണ് നല്ലത് അവര്ടെ ഇഷ്ടങ്ങക്കനുസരിച്ച് അവർക്ക് ജീവിക്കയെങ്കിലും ചെയ്യാലോ
ആഹ് അല്ലെങ്കി അങ്ങനെ ഒരു പാർട്ണറിനെ കിട്ടണം പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മള് കണ്ടില്ലേ ഓരോ വാർത്തകള് ഉം അപ്പഴാ അതക്കെ കേക്കുമ്പം പേടിയാവും ആർക്കാ ഞമ്മ എനിക്കും അങ്ങനൊരു കല്യാണവെന്ന് പറയുമ്പോ എങ്ങനാരിക്കും എനിക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആരുന്നു ആഹ് വീട്ടി പോയി എങ്ങനെയാണ് ന്ന്ട്ട് ഇപ്പ പിന്നെ നമ്മക്കക്കെ ശീലവായി ആഹ്
കൊറച്ചും കൂടെക്കെ എന്താണ് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന മക്കളാണ് ഏഹ് നമ്മള പോലെല്ല നല്ല നമ്മക്കേ നമ്മടെയക്കെ സമയത്ത് ഒരു കല്യാണാലോചന വന്ന് കഴിഞ്ഞാ പോലും നമുക്ക് അത് പറയാൻ പറ്റ്
ആഒര് അഭിപ്രായ സ്വാതന്ത്ര്യല്ല നമ്മക്ക് പറഞ്ഞാ പിന്നെ അന്ന് ത്ത് ആ വീട്ടില് പിന്നെ ആരും നമ്മളോട്‌ മിണ്ടൂല നമ്മളല്ലേ വേറെന്തോ കണക്കൊക്കെയാണ്
ആഹ് തേ ഇപ്പഴന്ന് പറഞ്ഞാ പിള്ളേര് പറയും ആഹ് എനിക്ക് വേണ്ട എനിക്ക് കല്യാണം വേ എന്താ അങ്ങനെ തന്നെ അത് അവർ ഉറപ്പിച്ച് അവരുടെ തീരുമാനത്തിൽ അവർ ഒറ
ആഹ് അത് തന്നെ നല്ലതാണ് അങ്ങനെ നല്ലതായി കാരണം ഒരു വർഷോ രണ്ട് വർഷോ നമ്മളെ ജീവിതകാലം മുഴുവനെല്ലേ ജീവി ക്കാൻ വേണ്ടിയല്ലേ നമ്മള് പിന്നെ ഇടക്ക് വെച്ച് എന്താണോന്ന് അതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ എന്നാലും നമ്മൾ അങ്ങനെ ഒരു ചിന്തയിടല്ലേ ഒരു വിവാഹ ത്തിന് ഏഹ് തയ്യാറെടുക്കണത് അപ്പൊ അഭിപ്രായം നോക്കണം
പിന്നെ വേറെ സിനിമയൊന്നും കാണാൻ പോയിട്ടില്ലേ
വേറെ സിനിമ ഞാൻപ്പോ കൊറെേ നാൾക്ക് ശേഷം തിയേറ്ററിൽ പോണത് പിന്നെ വേറെ ഞാൻ മിക്കുള്ളത് ഓ ടി ടി റിലീസ് ആണ് കാണുന്നത് ഈ ഹോട്ട്സ്റ്റാർ ലൊക്കെ വെർണെത് ഇപ്പൊ വാഴാ റ്റു ഇല്ലാരും നല്ലന്ന് ഇങ്ങനെ പറഞ്ഞ പ്പ പോയി കാണാന്ന് വിചാരിച്ച്
പക്ഷേ ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ ആഹ് ക്യാരക്ടേഴസ് ഓരോന്നും പിള്ളാര് നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും അവരവരുടെ റോള് വളരെ സൂപ്പറായിട്ട് ചെയ്ത്
ആഹ് അത് തന്നെ അതില എല്ലാരേം ഇത് നല്ലതായിരുന്നു സീനിയർ ആയി ട്ടുള്ള ആക്ടർമാര് നല്ല ഏഹ് ഇതല്ലേയിരുന്നോ ഏഹ് പിന്നെ പുതുമുഖങ്ങള് ന ല്ലതായിട്ട് അഭിനയിച്ച്
അവർക്കൊക്കെ പ്പ ആഹ് അഭിനയിച്ചുള്ള അവരുടെ സ്വന്തം ചാനലുകളില അഭിനയിച്ച് അവർക്ക് ഒരിതുണ്ട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അതുകൊണ്ട് അവരത് അവരുടെ ബെസ്റ്റ് ച്ച് കൊടുക്കാൻ പറ്റി ആഹ് ബെസ്റ്റ് അവർക്ക് കൊടുക്കാൻ പറ്റി
ഉം അത് കണ്ടിട്ടായിരിക്കും അവരെ വിളിച്ചത് അവര് റീലിനൊക്കെ തന്നെ എന്തോരം ലൈക്കാണ് മില്യൺ ലൈ ക്കാണ് കിട്ട്ണത് ഉം ഇനി പെൺപിള്ളേരെ വരുമ്പം ആരെ വിളിക്കൂന്ന് നമ്മുക്ക് നോക്കിയിരിക്കാ
ശരിക്കും പെമ്പുള്ളരെതാണ് കാണേണ്ടത് എന്റെ ഒരു ഇതില് ആഹ് ഇതിനെ ക്കാളൊക്കെ വമ്പൻ ഹിറ്റ് ആയിരിക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം കരയാനും ഇഷ്ടം പോലെ കാണും
ആഹ് അതന്നെ
ചിരിക്കാനും അതുപോലെ കാണും ഈഹ് പ്പം നമ്മളൊക്കെ കാണിക്കുന്ന ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഉണ്ടല്ലോ ആഹ് അത് ഈ അല്ല ശരിക്കും സത് ത്യവാ നമ്മള് കാണിച്ചിട്ടുള്ള ചെറിയ ചെറിയ മണ്ടത്തരങ്ങളൊക്കെ ഓർക്കുമ്പഴത്തേന് ഇപ്പ ചിരി വരും നമ്മള് പഠിക്കുന്ന സമയത്തൊക്കെ ആഹ് എന്താണ് ആഹ് നമ്മള് പഠിക്കുമ്പഴത്തേനൊക്കെ ഈഹ് ക്ലാസൊക്കെ കട്ട് ചെയ്ത് പോയി എന്ന ക്ലാസില് കേറാതെയുണ്ടല്ലോ വേറെ ക്ലാസ്സിൽ കേറി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനെന്നും പറഞ്ഞു അങ്ങനെയൊക്കെ പോണത് ഉണ്ടല്ലോ ആ ക്ലാസ്സിൽ ഇരിക്കാൻ വയ്യാത്തേന് നമ്മ ഡാൻസ് പ്രാക്ടീ സ് ചെയ്യാ യൂത്ത് വെസ്റ്റ് വെൽന്റെ പ്രാക്ടീസ് അങ്ങനെയൊക്കെ നമ്മൾ ഇറങ്ങി പോവായിരുന്നല്ലോ
ആഹ് കലോത്സവമായ പിന്നെ നമ്മള് ക്ലാസ്സിൽ കാണൂല ടീച്ചറിന് ഭയങ്കര ദേഷ്യാണ് ഉം പ്രത്യേകിച്ച് മാത്‍സ് പിരിടാണ് നമ്മള് പോണെ
ആഹ് അല്ല ഞങ്ങളെയൊക്കെ പൊക്കിയിട്ടുണ്ട് കാരണംന്ന് വെച്ചാ ഒരു പിരീഡും ക്ലാസ് കാണത്തില്ല യൂത്ത് വെസ്റ്റ്‌ വെൽന്റെ പ്രാക്ടീസ് പ്രാക്ടീസ് അവസാനം പ്രോഗ്രാം വരുമ്പോ എന്താ ഒരാളും ഒന്നിനും കാണത്തി ല്ല ഒരു പ്രോഗ്രാമിനു ഒരാളേം കാണത്തില്ല പിന്നെ ഇത്രയും ദെവസത്തെ പ്രക് ടിസ് എന്തിനായിരുനുന്നും പറഞ്ഞാണ് കൊസ്തിൻ
ഏഹ് ആഹ് ഞങ്ങളവിടേം പിന്നെ ക്ലാസ് കട്ടേയ്ത് പോവാൻ പറ്റൂലന്ന് നിയമൊക്കെ വെച്ച്.
ആഹ് ആഹ് ഞങ്ങക്കും പിന്നെ അങ്ങനൊരു നെയമം വന്നാർന്ന് ക്ലാസ് ടൈമിൽ ആ റിഹേഴ്